ഹലോ കേക്ക്ണ്ടാ
ആഹ് കേക്ണ്ട് പറ
എന്താ പരിപാടി ന്ട്ട്.
തുടക്കൽ. ഏ ക്ലാസ്ണ്ടടി.
ഏ ആഹ് ക്ലാസ്സിന് പോണന്നില്ലാല്ലേ ഉം.
ജില്ലല്ലോ
ഇല്ലല്ല ഹ് പോയി മതിയായി.
മകനേട്ട് നടക്കൂല.
ഉം മറ്റോള്ത് എന്തായിന്നാവലേ.
ഓളത് അപ്പത്തിന് ഇന്നപ്പോ കുട്ടി നേട്ട് ഒന്ന് ഒരുവട്ടംപ്പന കാലമാരെതാക്കി. ഇപ്പന്നലെ മിഞ്ഞാനൊക്കയിട്ട് കണ്ണിലെന്തോ വന്ന്ക്കുണു സ്കൂളന്ന് അപ്പന്നലെ കൊണ്ടോയ്ക്കുമ്പോ ഇന്ന് കൊണ്ടല്ലാം പറഞ്ഞുക്കുണു പറഞ്.
ഏ പോൽക്ക ആസ്പത്രിന്നെ ഇപ്പോ
ആ ആസ്പത്രിഅന്നെയാ.
ഉം ഓരോന്ലേ.
എടി ഒന്നടുത്ക് ഒരാക്ക് കേൾക്കാത്ത പോലെ.
തന്നെ.
ഫോണ് കൊറ വിട്ടന്ള്ളെ എന്താ ഫോണ് കൊറേവിട്ട്ന്ന് വർത്താനം പറില്ലേ.
ഉം ഇപ്പൊ കേക്ക്ണ്ടോ.
പ്പളും അതേപോൽതന്നെണ്.
എന്ത സംബവന്നാവോ.
എന്താവോ ന്ന്ട്ട് ഫുഡൊക്കെ ആയോ
ഇപ്പളോ.
അത് ഓക്കെണ് ഫുഡൊക്കെ ആയോ എന്താ സ്പെഷ്യൽന്ന്.
സ്പെഷ്യല് എന്താ ചിക്കൻണ്ട്.
ആഹ് എന്നാ പിന്നെ ഹ് കഴിഞ്ഞല്ലോ വേറെഞ്ഞി പരിപാടിയൊന്നും ഉം ഞാൻ മീൻ മസാല കൂട്ടിവെച്ചേക്കാന്.
ഏ മീന് ഞാങ്ങ ഞക്ക് മേലാറ്റുര്ക്ക് പോവന്നെവേണം. ഇതീ കൂടെ വരുമ്പോന്നും റെഡി ആവൂല്ല. ഞങ്ങക്ക് പറ്റണ മീനണ്ടാവുല്ല
ആഹ് അതപ്പ അന്നെ കോലം. ഞാൻ പിന്നെ പാണ്ടിക്കാട്ടക്ക് പോകുമ്പോ അങ്ങനെയല്ല ഇ മീ ഞാൻ
ആഹ്
പിന്നെ ഓൾക്ക് മത്തിട്ടുല അയല അങ്ങനെ ചെറിയ മീനാണൊന്നും പറ്റില്ല. ഇ ഒരു വത്തല് വത്തൾ പറ്റും അതില് ചെറിയ മീനില്
ഞാ ഇൻക്ക് എങ്ങനെ അറിയോ ഇൻക്ക് കെദാറ കൂന്തള് അങ്ങനത്തെക്ക ചെമ്മീന്
അക തന്നെ പറ്റുവുള്ളൂ ഞാൻ പാണ്ടിക്കാട് പോക്പോ കൊറച്ച് കൊടുന്ന് വെക്കും.
ഇൻക്ക് അങ്ങനെയുള്ളറ്റ. കുട്ടികൾക്ക് മത്തി അയല അങ്ങനെ
ആഹ നല്ല കുട്ടികള് ഞങ്ങക്ക് നേര തിരിച്ചാ
ആഹ്
ഇത്തി എന്തും പോകും.
ആഹ്
മക്കക്ക് മകൾക്കാണ് അതക്കെ ഓൾക്ക് ചെമ്മീന്റെ മണം കിട്ടിയാ മതി. പിന്നെന്നവൾക്ക് വേറൊന്നും വേണ്ട
ചെമ്മീൻ എല്ലാർക്കും അങ്ങനെ തന്നേണ് ഞാനും അങ്ങനെ തന്നേണ്.
ഞാനിപ്പോ അടുത്തു വന്നിനേനുട്ടോ അതിലേ ആഹ് അത് കുടിശികേർന്നു നാനൂറ്റി ഒരു നാനൂറ്റി ഐമ്പത് റുപ്യ കിലോത്തിന്. പക്ഷെ വല്യ ചെമ്മീൻ. ഞാന് സാധാരണ ഞമ്മടെ നാട്ടിന്ന് അങ്ങനത്തെ അത്ര വല്യ ചെമ്മീൻ കണ്ടിട്ടന്നെയില്ല
ആഹ് വലുതാവുമ്പോ സുഖാണടി.
നല്ല വലുത് കിട്ടും. പക്ഷെ ഇവിടേ നാട്ടിന്ന് ആദ്യായിട്ടാ ഞാൻ അത്ര വല്യ ചെമ്മീൻ കാണണത്.
വലുതാണേ നന്നാക്കാനും സുഖാണേ
നന്നാക്കാനും സുഖാണ്. നാലഞ്ചെണ്ണം ഉണ്ടെങ്കി ഒരാൾക്കു ശെ ശെ ശെരിക്കും കൂട്ടാൻ
ആഹ് ചോർ അഹ് തിന്നാനും പറ്റും
ഉം ഞാനന്ന് വാങ്ങ്യന്ന് നല്ല മീനാന്ന് വാങ്ങി വച്ചിട്ടുണ്ടായിരുന്ന് അറിയോ ബാറന്നങ്ങാണ്ട് ഫ്രിഡ്ജിക്കങ്ങട് വെക്കും. അങ്ങനെയാവുമ്പോ ഒരു പത്ത് പൈനഞ്ച് ഒന്നൊരു കേടും വെരൂല്ല ഫ്രീസർക്കു വെച്ചു കഴിഞ്ഞാല്, എന്ന്ട്ടങ്ങനെ ഓരോ ദിവസത്തിനു ഓരോദി നുള്ളത് ഇങ്ങനെ ബോക്സ് ബോക്സ് ആക്കി അങ്ങനെ വെക്കല.
ആഹ് ഞാനേ മീനധികം വാങ്ങ നെച്ച് പറ്റാത്ത കൊണ്ട് ഞാൻ അങ്ങനൊക്കെ കെരുതൂട്ടോ, പച്ചെ കുട്ടികക്കിഷ്ടാണ് ഇവിടെ എല്ലാരും ചീത്തറയും. ച്ച് അനക്ക് പറ്റൂല എങ്കിൽ കുട്ടികളെ അതേപോലെ ആക്കരുത് പറയും.
ആഹ്
ആഹ്
ഇനി ഈ ചിക്കന് എത്ര വെച്ചിട്ട ഈ കഴിക്ക് തിന്ന്കാ അവ്
ഇപ്പ ഞങ്ങൾ കൊറേ ആയിന്ട്ടോ ചിക്കൻ വെക്കല് കാരണം നിജുന് പനി ഇതൊക്കെ ആയിട്ടെ അപ്പൊന്നും അങ്ങനത്തെന്നും പ റ്റൂല്ലല്ലോ. അപ്പോ പിന്നെ, ആഹ് അതാണ് ആ പ്പ നമ്മക്കൊരു കൂട്ടാൻ ആവും ചെയ്തു. കുട്ടികക്ക് വേറൊന്നും നോക്കണ്ടാ അങ്ങനെ.
ഉം ഞാനിന്ന് പോയി കൊറച്ച് ഷവർമെന്തെല്ലും മേടിച്ചു.
ആഹ്
അപ്പൊ ഈ രാവിലത്തെ കടിക്കൊക്കെ കറക്കി
ആഹ് എവിടുന്ന് ആക്കെപ്പറമ്പന്നോ?
എഹ് ആക്കെപ്പറമ്പന്നും കിട്ടും പാണ്ടിക്കാടേ ഇപ്പൊ പിന്നെ മൂസ്നാനെ വാപ്പേടെ കടയില്ലേ
ആഹ്
ബാക്കിലുണ്ട് ഒരു കടട്ടോ, ചിക്കൻ കട അയിടെ കൂടി പോയിട്ട്. അ ഫ്രഷ് ആക്കരാ ഫ്രിഡ്ജിലൊന്നും വെക്കാത്തെ, തോലൊന്നും ഇല്ലാത്തെ. നല്ല അടിപൊളി സാധനം കിട്ടുവയില്.
തന്നെ
ഇത് കോയിന്റെ പോലേയക്കാലോ
ഉം അങ്ങനത്തെട്ടിയാലും മതി നമ്മക്ക് കറിക്കോക്കെ, ആഹ്
അത് പാട്സിന് നൂറ് റുപ്പി ഞാന് ചിക്കൻ മേടിക്കുമ്പോ ഇതൊരു കിലോനും മേടിച്ചും പാട്സ് ഒരു കിലോനും മേടിച്ചും എന്നട്ടൊക്കെ കൊറച്ച് കൊറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കി ഒരു അഞ്ചാറ് പാത്രത്തിലാക്കി ഫ്രീസറക്കങ്ങ് കേറ്റും.
പാട്‌സ് ഒക്കെ വറ്റി വെക്കാറില്ലേ.
ശ്ശി മക്കക്ക് പറ്റൂല്ല. എനിക്ക് ഇഷ്ടാ
ഏഹ് നെനക്കറ്റോ ഞാൻ വിചാരിച്ചു അങ്ങനത്തീനോടൊന്നും
ആഹ്
പാഡ്സാൺ കൊഴപ്പല്ല പക്ഷെ, ചെലപ്പ ഈ പുട്ട്ക്ക് അങ്ങെൻത്തീക്കൊക്കെ രസാണ്.
ആഹ്
ക്ക ഇതാക്കിയാണ്ട് വരട്ട് പോലൊക്കെ ആക്കിയാലൊക്കെ ആഹ് ഏഹ് അനക്ക് ഓരോന്ന് പറ്റുല്ലേ?
തം മകള് ഒന് മകള് തൊട്ടൊക്കൂല ഏഹ്
കുട്ടി ഏടെ?
പൊട്ടി നീച്ചിട്ടണ്ടല്ലേ, അപ്പത്തന്നെ ഒന്നു അങ്ങ് ഏകദേശക്കെ ഒരുങ്ങി
ഏഹ് ഇന്റുട്ടി നീച്ചിട്ടില്ല.
അന്റോ നീച്ച്ട്ടില്ലേ?
ഹ് ഈഹ് വൈകിയാണ്ട കടക്ക് പിന്നെ എങ്ങനെ നീച്ച്ണ്.
ഇന്നലെ ആണ്. ഇന്നലെ പന്ത്രണ്ടെ ഒര് മണിക്കും ഓന് ഒർ
ആ അതന്നെ അതേപോല തന്നെ ഇ ബന് നമ്മള് എത്ര വരെ നിക്ക്ണെ അഹ് വരെ ഓനു ഇണ്ടാവും.
ആഹ് ഇതിപ്പോ ഞാന് കടന്നീന്നു. ഞാ എപ്പള ഓന് ഒറങ്ങീന്നാവോ? ഞാനൊക്കൊറങ്ങീട്ടേക്കാര ഒർങ്ങീക്ക. അങ്ങനെ കുത്തിമർഞ്ഞ് കട്ന്നിന്
ഉം മുജീബ് എന്നാ വെര്നെ? നാളെ ഏഹ് നാളത്തോ?
ആഹ് നാളെ വൈന്നേരം.
ഏഹ് കൊണ്ടരാം പോണ്ല്ലേ?
പോണം കര്തീക്ക്ണ്.
ആരൊക്കെ പോണെ?
നെജീബാണ് പോ പോകല് ഞ പിന്നെ ഇമ്മാനോടോയ്ച്ചപ്പ ഇമ്മാക്ക് വെജ്ജ ശ്വാ മെര്ന്നിന്റെ സമയത്താ. ഇമ്മാക്ക് കറക്കലുംതൊക്കപ്പാടായിറ്റ് ബുദ്ധിമുട്ടാണ് കാരണം,
ആഹ്
ഇപ്പൊ വാപ്പാക്കും പൻച്ച് ആണ്ന്നൊക്കെ പറയിണ്ട് ഇനി ആരേലും പോര്ന്ണ്ടോ അറീല.
ഉം
പിന്നെപ്പൊര് ഒരു കാറായിട്ടെല്ലേ ഉം
ഇന്റെ മാപ്ലയിം വര്ന്ണ്ട് അട്ത്ത മാസം.
ആഹ് ഇൻശാ അള്ളാഹ് വന്നിട്ട് വരുവോണ്ടി ആഹ് അയി കൂടെ വെര്ൺച്ച പെര കാണാൻ എപ്പളും പോരണന്നെര്തും.
ആഹ് ടി വര്യോണ്ട് വാ വൈക്കൂട അന്നപ്പോ ഈ മേലാറ്റൂര്ന്ന് എത്രോളപ്പോട്
ആഹ് ഒറ്റക്കാവുമ്പെടി നമ്മളെങ്ങട്ടും പോകൂല. ആഹ്
ഇൻശാഅള്ളാഹ്‌ പിന്നെ അനീസ് വെര്ണെന്നുല്ലല്ലോ?
ആര്?
അനീസ്
ആനീസ് വെര്ണ് ണ്ടാവൂല ഇപ്പൊ ഓൻ ഇപ്പ പോയിട്ട് ആറ് മാസം
ആഹ് കൂടുതലായിട്ടില്ലല്ലേ പിന്നെ, ഹലോ
ആറു മാസായിട്ടള്ളൊല്ലോ അപ്പ ഓൻ പോയിറ്റെറി.
ആഹ് അപ്പ ഇണ്ടാവുല. ഞാന് കല്ല്യാണം ഇണ്ട് എന്താ മൂത്താപ്പാന്റെ ചെറ്ക്കന്റെ അവിടെ ജുനൈസിന്റെ ഞാൻ പർഞ്ഞില്ലേ ആഹ് അവിടക്കെ ഇണ്ടോ?
ഇബെടെല്ല. സുലഭടെ സുബൈറാ പ്പൂന്റെടെക്കെ ഇണ്ട്ർഞ്ഞു. ചെറിയ കല്ല്യാണ തോന്നുല്ലേ? ആഹ്
ഇരുന്നൂറാളെ പരിപാടിയോ?
ആഹ് ഇഹ് അട്ക്കള കാണലും കല്ല്യാണം കൂടി വൈന്നേര്ത്താണ് സുബൈറാപ്പൂന്റെ ഓല് പറഞ്ഞു.
ആഹ് ആഹ് അപ്പൊ ഇൻഷാ അല്ല അപ്പ പറ്റവാണെങ്കിൽ വരണ്ട
ആഹ് വരുണ്ട്
പിന്നെ മറ്റേളം എന്താ ഈ പൊരപ്പണി ഇങ്ങളെ നേരെ അപ്പുറത്തില്ലേ ഞങ്ങളൊരു കുടുംബാണ് എന്താ പാത്തുമ്മത്താത്തല്ലേ
ആഹ്
അധൂററേവി
ആഹ് ആഹ് ഓലത് നില പണി തുടങ്ങിക്കണു
ഏഹ് നിലപണി എത്തിയോ
ഉം
എങ്ങനെണ്ട്
പെരകടിപൊളി അല്ലെ
വലിയ പേരാണ് ഞങ്ങ അന്നങ്ങനെ കണ്ടു
ഉം
അങ്ങോട്ട് വരുമ്പോ അങ്ങനെ അങ്ങോട്ട് പോരലുണ്ട് സെഫി വന്നാലാണ് ഞങ്ങ അങ്ങനെ പോര് അങ്ങോട്ടേക്ക് ഷെഫി വന്ന നാട്ടിൽ വന്നാലാണ് അങ്ങോട്ടൊക്കെ
ഉം ഹ് ആഹ് ഞങ്ങളുടെ കുടുംബത്തി കൂടെക്കെ പോരുംല്ലേ ഇതങ്ങനെയൊന്നുംല്ല ഇത്
ഞങ്ങളുടെ കുടുംബത്തിൽ കൂടെയൊക്കെ ഒന്ന് ആഹ് ഒന്ന് ഒപ്പിട്ട് പോരും ആദ്യം ഫസ്റ്റ് പിന്നെ പോയിട്ടില്ലെങ്കിലും വന്നിട്ടൊന്ന് പോകും അപ്പൊ അങ്ങനെ പോരല്ലാ
ഉം ആഹ് ഉമ്മമാന കാ ആന ശരി ഇണ്ടാ
ഓന് ജനുവരിയിലൊക്കെയാണ് ഓൻന്റെത് ഓനക്ക് ഇങ്ങനെ കരാറല്ലേ അക്കരം കമ്പനിന്ന് ആകുമ്പോൾ രണ്ട് വർഷം അങ്ങനെ ഉം ജനുവരിക്ക്ക്കെ ആവുള്ളൂ
ഉം
അപ്പക്കെ നോക്കണ വരണന്നൊക്കെ പറഞ്ഞിന് അപ്പത്തിനൊക്കെ നോക്കാറക്കേ
ആഹ് ആഹ് ബല പേരുണ്ടാ
ആഹ് ഓലിന്ന് വര്യേ
ആഹ് കല്യാണത്തിങ്ങക്ക് വരുണ്ടോ ഉം ന്നാ ഒളീം കൂട്ടി വരോണ്ടു ഹൊളും കണ്ടിട്ടില്ല
കരറ്റ് പിന്നെ ആഹ് വൈക്കകൂടെ ഒന്നും മളെ പേരിക് വരുന്നല്ലാതെ
അയിനെടി അടുത്തഴ്ച പിന്നിം നമ്മളങ്ങു പോകും വുട്ടാവുമ്പോ ആഹ് രണ്ടീസം നമ്മളൊക്കെ പോക്ക
ആഹ് അതാണേ ആകെ രണ്ടു ദിവസം ഒരു ദിവസം അങ്ങനെ ഇണ്ടാവും അയിന് എവിടുക്കും പോവൂല്ല മേലകുംകൂടി ചെലപ്പോ കേറൂല അവിടെ ഇരിക്കും
നേരം വെള്ത്ത് നേരത്തെിന് തിരിമ്പി കുളിച്ചും കൂടിചെയ്യൂല്ല.
ഏഹ്
നേരം വെള്ത്ത് തിരുമ്പി കുള്ച്ചും കൂടി ചെയ്യൂല്ല നമ്മള് വിടെ എത്തിക്കഴിഞ്ഞാല് ഇന്റെ ഉമ്മറയും ഒരു ഒരൂ പണില്ലാ ഒന്ന് പോയി കുള്ച്ച് നിസ്കരിചെങ്കിലും ചെയ്തോക്ക ചീത്ത
നോക്കൂല്ല കുട്ടി അവ്ടെ ചെന്നായ്ഞ്ഞാല് ഉമ്മാന്നു വിള്ച്ചന്നെല്ല കുട്ടി അവ്ടെ ചെന്നയ്ഞ്ഞ മ്മ മ്മാന്ന് വുള് ചെന്നെല്ല മാമ മാമ്മ വു വിള്ച്ചടക്കും
ആഹ് എല്ലാത്തിനും ഓലെന്നെ ആക്കാരം
ഉം എടി അന്റെ ചെറുക്കം എല്ലാതും പറയോ
ആഹ്
ഇത് ഡീ അങ്ങനെ ഇങ്ങനെയൊന്നും പെചെ പറയും പക്ഷെ വല്ലാതെങ്ങട്ട് പറയില്ല രണ്ട് വയസ്സ്
ആഹ് ആവ്ണ് ചെല കുട്യാള് ആഹ് ടൈമിന് പറ
ഉം നിയൊക്കെ ആഹ് ടൈമില് എപ്പഴും നല്ലോണം പറഞ്ഞീനി അപ്പൊച്ച് രടെങ്ങേറാ എന്താ പറയാ തൂ
കുട്യാള് കമ്മിന്നേക്കാരം ചെല കുട്യാ ള്ളൊ ള്ളൂ റെഡിയാവ പെൺകുട്ട്യാളത്ര ആൺകുട്യാള് പറീല്ല വർത്താനം പറയല് കമ്മേക്കാരം പിന്നെ
എന്താ പിന്നെ അടിചേരല്ങ്ങട്ട് എന്ത്
പറയത്തോണ്ടാ പറയണ തിരിയാത്തോണ്ടാ
എന്ത് ഓനോ പറയ്ണത് പറയ്ണത് വ്യക്താക്കി പറയും പറയുന്നത് വ്യക്താക്കി പറയും പക്ഷെ അങ്ങനിം ഇങ്ങനെന്നും പറയൂല
ആഹ്
എന്ത് സാധനത്തിനായാലും അത് താ പറയും അത് എന്ത് എന്നുള്ള ഒന്നുല്ല
ആഹ്
പിന്നെ മീനിനെ കണ്ടയിഞാല് മീമീ പൂച്ചനെ കണ്ടാ മ്യാവു കാക്ക അങ്ങനൊക്കെ പറയും
ആഹ് അയിന് കൊഴപ്പൊന്നുല്ല അത്രൊക്കെ പറയണില്ലേ ആഹ് പ്രശ്നല്ല പിന്നെ എന്താന്നാ
പിന്നെന്താ അങ്ങനെ പോണു ഇന്നാ ആയ്ക്കോട്ടെട്ടോ
ആഹ് ആയിക്കോട്ടെ